ആഹ എന്താ അറിയില്ല എനിക്ക് കൊഴപ്പൊന്നും ഇണ്ടായില്ലോവിടാ ഇവിടെ റേയ്ഞ്ച്ണ്ടല്ല ഇവിടെ കൊഴപ്പൊന്നല
ഞാൻ ഇ കട്ടായത് ഞാൻണിച്ചില്ലേ അങ്ങനെ സംസാരിക്ക പിന്നെ സൗണ്ടണ്ട്ില്ലല്ല അപ്പൊ നോക്കുമ്പോ കോള് കട്ട് ആായിട്ടുണ്ട്
ആഹ് എനിക്ക് അവിടുന്ന് പറയണ ശെരിക്കുംോവിടെ തിരിയേണ്ടായില്ലായിന്ന് വിട്ടു വിട്ടേ കേക്കണ്ടായള്ളുവേ ഇപ്പൊ ക്ലിയർ ആവണ്ട് ഇപ്പൊ ക്ലിയർ ആവണ്ട്
ഞാാന എന്താ പറഞ്ഞുന്നോ ഞാൻ ഇതുവരെ മന്തി ഞാൻ വെച്ചിട്ടേ ഇല്ല അപ്പൊ വെക്കുന്നവരിങ്ങനെ പറയുന്നട്ട് അത് മന്തിന്റെ അരി കൊറച്ചുനരം വെള്ളത്തിൽ ഇട്ട് വെക്കുക വെള്ളത്തിി് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ ഒരു പകുതി വേവ് നമ്മള് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ വെക്കുന്ന പോലെ വെച്ചിട്ട് ആ എന്നഴ
എന്നിട്ട ചിക്കൻ വച്ചൊണ്ട് ആ ചിക്കന് അടിൽ വെച്ചൊണ്ട് റൈസ് മുകള ഇ ഇട്ട് വേവിച്ച് സിമ്മിലിട്ട് വേവിച്ചെടുത്താൽ ശരിയാവുംന്ന് പറയണേക്കാം
ആഹ അപ്പൊ ഇയാള് അങ്ങനെ വേവിക്കാതെയണ അരിട്ടെ
പകുതി വേവായിട്ടാണ് ഇട്ടത് പിന്നെ അത് ചിക്കൻ വെച്ച് മേള റൈസ് ഇട്ടിട്ട് എന്ത് ചെയ്തത് ശരിക്കും അങ്ങോട്ട് അങ്ങോട് വേവണ്ടായി പിന്നെ ഞാനൻ ഒരാവണ്ണം കുക്കറിലിട്ട് വെച്ചപ്പോ ശരിയരുന്നു
ആഹ് ഇയാൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് എന്താ
ബഞാനിനന്നല്ല ബിരിയാണിയക്ക് ഇഷ്ടമാണ് മന്ദിയക്ക് ഇഷ്ടം
കുക്കീന് സ്ഥണോ
ആഹ
ഉം എല്ലാം വെറൈറ്റ്ി ഇല്ല ഞാാന അങ്ങനെ വെറൈറ്റിന്റെ ആളല്ല ഇയാള് വെറൈറ്റി ഒക്കെ ഉണ്ടാക്കലുണ്ടോ ചിക്കൻ കൊണ്ടായിട്ടൊക്കെ ഉണ്ടാക്കുവോ
ഇല്ല ഇല്ല മൊബൈലിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനൊന്നും ഉണ്ടാക്കിട്ടില്ല ആഹ് അചാറക്കെ ഇടും മാങ്ങ അചാറ് നാരങ്ങാ ഒക്കേ ഇടും
അച്ചാറ് ആഹ് അതിങ്ങനെ നിങ്ങക്ക് കൂട്ടാ ഇടലാണതോ വേറെ ആര്
ഇല്ല ഞങ്ങൾക്ക് കൂട്ടാനെടു അവിടിയാ വേറെ എന്തേല്യലൊക്കെ വർ ക്ക്യയ്യ്ണ്ടാ
ഇല്ല ഞാനിങ്ങനെ ഡ്രസ്സിന്റെ ഒക്കെ സ്റ്റാറ്റസ് വെക്കും ഡ്ര വിസെല്ലാറയിട്ട് അത് പിന്നെ വല്ല ഈ ഇപ്പോ ആന്റി ടെർണീഷിസിന്റെ ഇണ്ടല്ലോ അത് സ്റ്റാറ്റസ് ഇട്ട് ച്ചിട്ട് അതൊക്കെ ആരെങ്കിലൊക്കെ വാങ്ങീട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യാ
ആഹ് എൻ്റൊരു കസിൻ തൊടങ്ങിണ്ട്
ആഹ് പിന്നെ ഞാന് ഓൺലൈൻല് ഈ ഓൺലൈൻ മാർക്കറ്റിങ്ങൊക്കെ ഇണ്ടല്ലോ നമ്മള് അത് ചെയ്ത് ചെയ്തിരുന്നു ഇപ്പൊ കൊറച്ചായിട്ട് നിർത്തി വെച്ചതാണ് അതോ ഫിജി കാർഡ് കേട്ടിട്ടുണ്ടോ? ബോബി ചെമ്മണ്ണൂറിന്റെ ആഹ് ആഹ് ആഹ് അത് ചെയ്യണണ്ട് ഉം അങ്ങനെയുള്ള ഓൺലൈൻ ബിസിനസ്സിന് ആഹ് എങ്ങനെണ്ട്?
അത് ബെഡ്ഷീറ്റ് ഇപ്പ അടുത്ത് തൊടങ്ങീട്ടോളു അത് വെല്യ സെയിൽ ആവണില്ല മറ്റേ ബെഡ്ഷീറ്റ് ചായപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ
ആഹ് അയിന് ഉം സെയില് സെയില് ചെയ്യണെങ്കി ചെയ് താ മതി ചെയ്യണന്നൊന്നുല്ല നമ്മക്ക് വേണെങ്കി വീട്ട്ക്ക്ള്ള ഉപയോഗ് ക്കാൻ വേണെങ്കിലും വാങ്ങിക്കാം
ആഹ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം അപ്പ ഞങ്ങളൊക്കെ മേടിച്ചെറുന്നു ചായ, പേസ്റ്റ്
ആഹ് ആഹ് ആഹ് നോ പൈസൊക്കെ നല്ല പൈസാ ആഹ്
നിൻ്റെ സെയില്ണ്ടാ? സെയിലാവണണ്ടാ?
ഞാന് ഇപ്പൊ കൊറച്ചായിട്ട് ചെയ്യ് റേയിറ്റിന് അയിനനുസരിച്ചുള്ള ക്വാളിറ്റി ഇണ്ടേ
ക്വാളിറ്റി ഇണ്ടെന്ന് പറഞ്ഞ ബെഡ്ഷീറ്റ ഒക്കെ നല്ല ക്വാളിറ്റിണ്ടന്ന് പറഞ്ഞ അഹ് ഒക്കെ ശെരിയാണ്.
ആഹ് പ്രൊഡക്റ്റിന് അയിനൻ സരിച്ചിട്ട്ള്ള ക്വാളിറ്റി ഇണ്ട്. ഇപ്പ ഗോൾഗേറ്റ് ആണെങ്കിലും ഞാൻ ഉപയോഗിച്ചത. നല്ല ഗോൾഗേറ്റ് ആണ്. ഉപയോയിച്ചിട്ട് നല്ല തോന്നി കൊഴ പ്പല്ല മ് മ് ഞാന് ആഹ് ആഹ് ടൂത് പേസ്റ്റ
ആഹ് അത് ഞങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കണണ്ട് കൊഴപ്പോല്ല.
ആഹ് ഇയാള് അപ്പ ഓൺലൈൻ ബിസിനസ് അങ്ങനെയൊന്നും ചെയ്യൂല അല്ലേ.
ഓൺലൈൻ ബിസിനസ്സ് വേറൊരാള് പറഞ്ഞ അങ്ങനെയൊക്കെ ഹിജാബിന്റെ അങ്ങനെയൊക്കെ സ്റ്റാറ്റസ് ഒക്ക വെക്കാൻ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യും. പർഞ്ഞ് അല്ലാണ്ട് പിന്നെ നമ്മള് ഇതെ പോണെക്കെ എന്തെലൊക്കെ വർക്ക്ക്കെ കിട്ടാണ്ങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും അല്ലാണ്ട് അങ്ങനെ ചെയ്യലില്ല.
ആഹ് ആഹ്
അന്നിട്ട് ഇപ്പ അതിന്റെ വർക്ക് ഇണ്ടപ്പ ബോബി ചെമ്മണ്ണൂരിന്റെ വർക്ക്ണ്ട?
ആഹ് അത് അതെ ഞാനിപ്പോ കൊർ ച്ചായിട്ട്പ്പോ ഹസ്ബൻന്റ് ഇപ്പ കൊർച്ച് മുന്നേണ് പോയ അതെ
ആഹ
നാട്ടിലാകുമ്പോൾ ഞാൻ ചെയ്തിരുന്നു ഇപ്പൊ പോയിട്ട് ഒന്ന് കൊറച്ചൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ. വിചാരിച്ചിട്ട് കുറച്ചായിട്ട ഇപ്പൊ നിർത്തി വെച്ചത തുടങ്ങണം. കൊഴപ്പൊന്നുമില്ല എനിക്ക് ഹ് എല്ല അത്യാവശ്യം. ൊക്കെ അടിച്ചിട്ടുണ്ട്
ആഹ് ആഹ് ആഹ
ഉ പ ഇങ്ങനെ തുടങ്ങണ്ട വരുമാന കൊച്ചക്കെ പ
ആഹ പലതരം ഇതുണ്ടല്ലേ കവർ ഒട്ടിക്കുന്നത് ചെറിയ കേക്കിന്റെ കവറ ഒക്കെയല്ല
ആഹ
ഒരുപാട് കേക്കണ്ടല്ല ആഹ
എന്താ പ്രോഡക്റ്റ് വാങ്ങലില്ലേ വിക്കാൻ വേണ്ടീട്ട് വാങ്ങലില്ലേ ഞാന്
ആഹ ആഹ ആഹ ഉപയോഗിക്ക ആഹ് ആ അൊ നമുക്ക് സാധനം വീട്ടില എത്തിച്ചു തരുല്ലേ
അല്ലാതെ ഞാൻ നക്കാറില്ല
ആഹ സാധനം നമുക്ക് വീട്ടില് എത്തിച്ചു തരുമല്ലോ
അത് പോസ്റ്റ് വൈകെങ്കിൽ ഇങ്ങനെ വാങ്ങിക്കലില്ല അതിന് കൊറിർ ചാർജ് ചാർജ് കൊടുക്കണം ഞാന് ഇവിടെ അടുത്ത ഷോപ്പുണ്ട്. ഞങ്ങള അടുത്ത് ഷോപ്പ് വരുന്നുണ്ട്. അപ്പൊ അവിടെ പോയി വാങ്ങി അതും അതിനായിട്ട് പോവില്ല എന്തിനെങ്കിലൊക്കെ വേറെ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഇറങ്ങി വാങ്ങിക്കി
ആഹ് പോകും അതി മനിച്ച ആഹ ആ വണ്ടിയക്ക ഓടിക്കുവ ആ
ഉ അല്ല അത് വാങ്ങിക്കലല്ല നിങ്ങെ നാ നാത്തുന് ചെയ്യുന്നുണ്ടില്ലേ ഇപ്പൊ എന്നാ ജോയിൻ ആയത് ജോയിൻ ആയത് ആഹ
ജോയിൻ ആയിട്ട്പ്പ അധിക ആട്ടില്ല രണ്ടാഴ്ച
ആഹ ശരി
ര രണ്ടാഴ്ച ആായിക്കും ആ നമ്മള് പിന്നെ ആളെ കൊണ്ടുവരുന്ന അനുസരിച്ച് അതില് ഇത് കേറാല ചെയ്യുന്ന ആഹ ആഹ ആ അതിനുള്ളതായിട്ടില്ല സെൽിങ്ങനെ സെല് കുറവാണ് ഇങ്ങനെയൊന്നും ആരുമേടിക്കുന്നൊന്നുമല്ല ചായപ്പൊടി പേസ്റ്റ് അതൊക്കെ ചെലവാവണ്ട് വേറെൊന്നും അങ്ങനെ പോണില്ല ബെഡ് ഷീറ്റ് ഒക്കെ പാത്രം കഴുകിണതു ലിക്യുദ്
പൊടിൽ ടിക്കറ്റ് ഉണ്ട്
ചായപ്പൂടി
ചായപ്പൊല ഇടിക്കറ്റ്ണ്ടല്ലോ ടിക്കറ്റ് എല്ല മറ്റേത് ലക്കി ഡ്രോ ഉണ്ടല്ലോ ഇപ്പൊ ഒരുപാട് അപ്‌ഡേഷൻസ് വരുന്നുണ്ട് ഉം പിന്നെ എന്തായാലും പലഹാരങ്ങളൊക്കെ
ചായപ്പൊടി ഞാൻ വാങ്ങിച്ചട്ടില്ല വാങ്ങിച് ഉപയോഗിച്ചണം പലഹാരങ്ങള് അങ്ങനെയൊക്കെ ഇണ്ടാക്കല് കൊറ ആഹ ഉണ്ടാക്കല് കൊറവാണ് അവിടെ ഇണ്ടാക്കോ ആ ബേക്കറി ഐറ്റംസ് ഒടിയും പിന്നെ പഴമൊക്കെ ഉണ്ടെങ്കി പഴമൊക്കെ ഉണ്ടെങ്കിൽ പഴം പൊരിക്കും പഴം നെയ്യിൽ വാട്ടും വെറുതെ വാട്ടി തിന്നും പിന്നെ നമ്മുടെ ശർക്കരയും തേങ്ങക്കെ ഇട്ട് ഉണ്ടൊക്കെ പിടിക്കൂല്ലേ അരിപ്പൊടി മുണ്ട പിടിച്ചതില് ആഹ് അങ്ങനെ ആഹ് അതൊക്കെ ഇണ്ടാക്കും
ണ്ട ഗോതമ്പ് പൊടികൊണ്ട് ഉണ്ടാക്കിന്നാള്
നല്ലതല്ലേ
ഉം അടിപൊ ഞാൻ പക്ഷെ ശർക്കരക്ക് പകരം പഞ്ചസാരെ ഇട്ടത്
ആഹ്
ആ പക്ഷെ അത് അത് ഉണ്ട ആക്കി കിട്ടാനാ റിസ്ക്
ആഹ് ശരിക്കും അങ്ങട് ആവൂല അരിപ്പൊടി വെച്ചാല് നമുക്ക് വേഗായി കിട്ടും
ഉം പിന്നെ അതേപോലെ ഗോതമ്പു ദോ ശ ഗോതമ്പ് മാവ്ണ്ടല്ലോ ഗോതമ്പത്തിന്റെ പൊടി ഇടുത്തിട്ട് മാവാക്കിട്ട് ചെറി ചെറിയ ചെറിയ ഉരുണി ചെറിയ ഉരുണി ആക്ക ഉരുട്ടി ഉര് ചെറി ചെറിയതാ ക്കിട്ട്
ആഹ് ആഹ് ഉം
തെളപ്പിച്ചിട്ട് പിന്നെ അതില് തേങ്ങിം കുറച്ച് ചെറിയ ജീര
ആഹ്
മിക്സ് ചെയ്തിട്ട് അത് വേറെ. കഴിക്കാ ടേസ്റ്റ് ണ്ട് മഴയൊക്കെ പെയ് എന്തെങ്കിലും ക്കാൻ അപ്പൊ പൊടി വടെ പ്പ്ണ്ടായിരുന്നു അപ്പൊ എന്തെങ്കിലു നക്കെ മക്കൾക്ക് കൊടുക്കാനൊരു കടിക്ക് ചായ
ആഹ് ഉണ്ടാക്കി
അപ്പൊ അങ്ങനെ അത് കിട്ടിയേപ്പ പ്പതോണ്ട് അങ്ങനെ ഉണ്ടാക്കി
ആഹ് ആഹ് നോമ്പൊക്കെ ആവുമ്പോ ഇണ്ടാക്കും പിന്നെ അത് കഴിയുമ്പോ പിന്നെ മടിയാണ് ആഹ് കുളിക്കാനൊക്കെണ്ട് അല്ലാണ്ട് പണികളൊക്കെ കഴിഞ്ഞ്
മുമ്പ് നോക്ക്ണുണ്ടെങ്കി എണ്ണക്കടി വേണം ഞാൻ പറി ഇവലോട് ആഹ് ഞാൻ പറിം ഇങ്ങള് നോമ്പ് നോൽക്ണത് എണ്ണക്കടി തിന്നാനാണോ ചോയിക്കും മക്കളോട് എണ്ണക്കടി ഇല്ലെങ്കിൽ അയല് ള്ള
ആഹഹാ
തില്ല ഞാൻ നോമ്പ് ഇട്ക്കാൻ പറ്റൂലേ
ആഹ് അത് നിർബന്താണ് നോമ്പിനു പിന്നെണ്ടാക്കും ആ നോമ്പിനു പിന്നെ നമ്മൾ ഇണ്ടാക്കൂല അല്ലാത്തപ്പോ മടിയാണ് അല്ലാത്തപ്പ ഈ കടേന്നൊക്കെ മേടിച്ച് കഴിക്കുള്ളൂ അത് വല്ല ബ്രെഡാ പീനട്ട് ബട്ടറാ അങ്ങനെ എന്തെങ്ക ലൊക്കെ ഉണ്ടെങ്കി അങ്ങനെയൊക്കെ കഴിച്ച് രാവിലത്തെ എന്തേലൊക്കെ ഇരി പ്പുണ്ടെങ്കി വൈകുന്നേരം വന്നതൊക്കെ കഴിച്ചോളും ഉം അപ്പോ പിന്നെ രാ രാത്രി ചോറ് തിന്നൂല അങ്ങനെയൊക്കെ ഒരു പ്രശ്ന ഉണ്ട്
ആഹ് ചായന്റെ ബാക്കി കടി ഉണ്ടെങ്കി അതും കഴിക്കാലോലെ രാവിൽ
ആഹ് അതും കഴിച്ചോളും പിന്നെ ബ്രഡ് ബ്രെഡൊക്കെ ഇര്പ്പുണ്ടെങ്കി പീനട്ട് ബട്ടറൊക്കെ ഇട്ട് കഴിച്ചോളും
ഉം എന്താണാവോ ഇന്നൊരു ചുമ. ചുമന്റെ ലക്ഷണമൊക്കെ ഉണ്ട്. ജല ദോഷന്നുല്ല ക്ഷെ ഇടക്കിടക്ക് തൊണ്ടങ്ങനെ ചൊറിഞ്ഞു ചുമക്കണണ്ട് ഉ ചെലപ്പ ക്ഷെ ഇൻക്ക് ചെലപ്പോ ജലദോഷം പിടിക്കൻ ആദ്യം ചൊ ചൊമയാ വരിയ പിന്നെ ജലദോഷം വരിക അങ്ങനെ ഉണ്ടാവറ് ഉള്ളതല്ലേ എന്ത്
ആ അ
ഉം ഉം ആ കൊറവുണ്ട് ന്ന പിന്നെ വിളിക്കണ്ട് ട്ടോ ആഹ ഓൻ കഴിക്കു